ആഗ് എന്തൊക്കെയുണ്ട്
നല്ല വിശേഷം കേക്കണ്ടാ
ആഹ് കേക്ണ്ട്
ഓ
ആഹ ന്തെടുക്ന്ന്? ഇല്ല ഫ്രീ ആയിട്ടിരിക്കുവാ
ഓ
ആഹ് ആഹ് ആഹ്
കുട്ടികളോ
കുട്ടികൾ ഉണ്ട് കളിക്കുന്ന് ഉം അവിടെ ന്തക്കെണ്ട് അവിടെ ആഹ് ആള് എൽ കെ ജി
ഓ
ഉം
ആഹ് അവിടെ സുഖം
ആഹ് കുട്ടികൾ ഉണ്ടോ
ആഹ് കൂട്ടികള്ണ്ട് രണ്ടു പേരുണ്ട് ഒരാൾ ടൂഷൻ ഒരാൾ ട്യൂഷൻ കഴിയുമ്പോ മൂന്നില് ഒരാളെ ആ
പിന്നാ ഓണംഒക്കെല്ലേ വരുന്നേ ഓണത്തിന് എന്തോ പരിപാടി
ഓണത്തിന് ന്ത് പരിപാടി ഉം പോണ്ട്
ആഹ് എങ്ങും പോകത്തില്ലേ ഓണത്തിന്
ഓണത്തിന് ങ്ങോട്ടും പോവൂല
ആഹ വീട്ടിതന്നെ
വീട്ടി തന്നെ നമുക്ക് ഓണല്ലാലോ
ഓ നിങ്ങക്ക് പെരുന്നാള്
ആഹ് ഇങ്ങനെള്ളായിറ്റാണ് ഉ ഉം പിന്നെ ഓണം കഴിഞ്ഞിട്ട് പെരുന്നാളിന് പഴ ഈ ഇടയില് ഇവിടക്ക് പോയി വാഴപ്പാറ പോയി
ആഹ് ഹഹ് ആഹ് ആഹ്
പിന്നെ ഇങ്ങനെ എവിടെങ്കും പോവും നെല്ല്യാമ്പതിയാ ങ്ങനെ അയച്ചടക്കാൻ
ഹസ്ബൻഡ് എന്തെയിന്നു
അസ്ബന്റ് ഇവിടെ ഡ്രൈവറ്
ആഹ ആഹ് ആഹ് ഉ അതാകുമ്പോ എല്ലാടും കൊണ്ടോവും ല്ലേ
ആ ഡ്രൈവർമാരാകുമ്പോ ചെലേപ്പൊ കൊണ്ടു പോകും ചെലര് കൊണ്ടു പോകൂല കൊണ്ടു പോകും അവന്റെ ഓട്ടം കഴിഞ്ഞിട്ട്
ഓട്ടം കഴിഞ്ഞിട്ട് കൊണ്ടോവും ആഹ് ആഹ് ആഹ് ആഹ് ദൂര സ്ഥലങ്ങളിലൊക്കൊ ആണോ?
അയ്യേ നമ്മ അട്ത്താ പോകളൂ അട്ത്ത്ത്തെള്ളൂ ദൂര സൈഡോന്നും പോയി അൻ അന്തി ഇര് അങ്ങനെ വരിക മ് അത് നമക്ക് വീട്ട്ല് ഞങ്ങ നാല് പേര് തന്നെ. പിന്നെ തറവാട്ടില് അമ്മ, അത്ത ണ്ട്
ആഹ് ആഹ്
ആഹ് പിന്നങ്ങത്തിരി വേറെ പോന്നു.
മൂത്തവരൊക്കെ കമ്പനിയാണോ?
ഏ ആഹ് മൂത്തവര് കമ്പന്യാണ്.
ആഹ്
ഹ് ഹാ ഹാ
മ് എല്ലാരും കമ്പനി തന്നെ
മ്
മ് അതെ അവ്ട്ക്കും പൂകാൻ നേരം കിട്ടില്ല അവടെ കു
ആണോ ആഹ് ആഹ് ആഹ് ആഹ്
കുട്ടികന്ന് റെഡി ആക്കി റെഡിയാക്കി പിന്നെ വടെ
ആഹ് പിന്നെ. എന്തോ?
മദ്രസ കാര്യോക്കെ ണ്ടാവുമോ? എവട്ക്ക് നമുക്ക് പൂ പൂവാൻ പറ്റില്ല
ആഹ്
മ് മ്
കുട്ട്യക്ക് പഠിക്കുക്കുമ്പത്തേക്കും നമ്മള് പിന്നെ എവടേങ്കിലും പോണങ്കി അത് പിന്നെ മാ റ്റി വെക്കണം അല്ലെങ്കി ആരേങ്കിലും ഏൽപ്പിക്കണം.
ഏൽപ്പിക്കണോ അതൊക്കേണ് നമുക്ക് പാട്.
അതൊക്കെ പാട്. എ എന്ത് മീനൊക്കെ കിട്ട്യോ?
ഓ മീനൊക്കെ ഇവടെ കിട്ടും.
ആഹ് ഫ്രഷ് മീൻ കിട്ടോ? ആഹ് ഇവിടെ കിട്ടും കൊഴപ്പൊന്നുല്ല. ആഹ് ഇവടെ അട്ത്ത് തന്നെ മാർക്കറ്റുണ്ട്.
ഓ മത്തി മറ്റേ ഐലെ ഒക്കെ നമ്മക്ക് വിക്കാൻ വെരും.
ആഹ്
ഫ്രഷായിറ്റ് കിട്ടില്ല
ആഹ് ഇവടെ നമ്മടെ ഇവനിങ് ഇവടെ അട്ത്ത് മാർ റ്റ്ണ്ട് അവടെ പോയി നമ്മക്ക് നല്ല നൂറ് രൂപക്ക് ലാഭത്തിന് കിട്ടും. അപ്പൊ നമ്മക്ക് ആഹ് രണ്ട്, മൂന്ന് ദിവസം. ഇപ്പൊ ഒന്നര കിലോ രണ്ട് കിലോ ഒക്കെ ചെലപ്പോ കൊടുക്കുവാണെങ്കിൽ നമ്മക്ക് ഒന്ന്, രണ്ട് ദിവസൊക്കെ കൂടുതല് വേടിക്കാ ആഹ് അപ്പൊ ഇവടെ മീൻ മീൻകറിയെക്കാ ഇഷ്ടം മീം വർത്തതാ മീൻ കറി വെക്കുന്നതനെക്കാ ഇഷ് ട്ടം വർക്കുന്നേ അപ്പൊ വർത്ത് തിന്നുന്നേ അപ്പൊ അങ്ങനെ. പിന്നെ ചക്കയൊക്കെ കഴി ഉണ്ടോ അവിടെ ചക്കയൊക്കെ?
ചക്കയൊക്കെ കിട്ടും. നമ്മന്റവടെ കിട്ടില്ല നമ്മടെ വീട്ടിൽ മരോല്ല്യ അത് കാരണം. ആ പിന്നെ തൊട്ട വീട്ടില് പിന്നെ ഇക്ക ഓട്ടം പോയാലൊക്കെ വാങ്ങിട്ട് വരും
ആഹ് ആഹ് ആഹ് ആ
ഉം. പിന്നെ അമ്മായിന്റെ വീട്ടില് പിര്ന്ന പിന്നെ അവിടെക്കെ ചക്കന് മരമുണ്ട് അപ്പൊ അവിടെയൊക്കെ പഴുത്ത ഓന്ന് തരും
ആഹ് ആഹ് ആഹ് ആഹ്
ഉ അങ്ങനെ കിട്ടോളൂ
ക്ക ട്യൂഷനും പൊയിരിക്കുവ അല്ലെ
ആഹ് ചെക്കൻ ടൂശ നിക് പോയിരിക്കാ കൊച്ചുണ്ട് പെണ്ണുണ്ട് പെണ്ണ എഴുതാനുള്ളതൊക്കെ അപ്പ എഴുതാനുണ്ടായിരുന്നു അതിനൊക്കെ ഇരുന്ന എഴുതി. ഉം അവിടെ ഒരാളേ ഉള്ളു
ഇവിടെ ഒരാളെ ഉള്ളു അയാളെ ഒറ്റയ്ക്കിരുന്ന് കളിക്കുന്നു. ഞാൻ പുറത്തോട്ട് ഇറക്കില്ല ട്ടിശല്യം ഉണ്ട് അവിടെ അപ്പൊ ഞാൻ പൊറത്തോട്ട് എറക്കിയില്ല ഏ ഇങ്ങന ഒറക്കാ ഒറക്കാൻ കെട്ത്തി പക്ഷെ സ്കൂളിട്ട് വന്നപ്പോഴേ ഞ ച്ചേരം കെടന്നോ അപ്പൊ ഒറങ്ങണ്ട അപ്പൊ കളിക്കാം ആ മഴയന്ന് ഏത് നാലു വയസ്സ് മഴ ഇന്ന് ചെറുതായിട്ടൊന്നു പെയ്തു മാറി പിന്നെ പേരില ഉ
ഇവടെ ഇപ്പ നന്നായിട്ട് വന്ന് പ ചെയ്തു
ആഹ് മഴ പെയ്യ്പോ വെള്ളപ്പൊക്കം ഉണ്ടാവറോ
അ അതില്ല അത് രക്ഷപ്പെട്ടു
ഓ ചെല ടത്തൊക്കെ
ആ ചിലവര അവിടെയൊക്കെ വെള്ളപ്പൊക്കവും ഇതൊക്കെ ആയിരിക്കും പിന്നെ നമ്മുടെ അവിടെ ഐപ്രശ്നവും ഇല്ല വെള്ളത്തിന്റെ പ്രശ്നവും ഇല്ല
ആഹ് ഹഹ് ആഹ്
ഉം ചിലവിടെയൊക്കെ വെള്ളം വേനക്കാല ആയ വെള്ളം കിട്ടില്ല അങ്ങനെ അങ്ങനെയൊക്കെ ഇണ്ടല്ലോ നമ്മളുടെ അവിടെ പിന്നെ
ആ എന്റെ ചേട്ടന്റെ വീട്ടില് കെണറുണ്ടേ അവിടൊണെങ്കില് വേനൽ ചേട്ടന്റെ വീട്ടിലെ ഹസ്ബ പ്പന്റെ വീട്ടില് കിണറുണ്ട് അവടാണെങ്കില് ആഹ് വേനല വേന എത്ര വേനലായാലും കിണറ്റ് ല് വെള്ളം വറ്റത്തില്ല ഏ ആ ചില കിണറണ്ട് ആതിന്റെ പരിസരത്തുണ്ട് കിണർ പശെ
ആഹ്
പക്ഷേ ആ വെള്ളം വറ്റും അപ്പൊ അടുത്തുള്ള വീട്ടിൽ പോയി പോരും
ചലി എവിടെയൊക്കെ ഇണ്ടാവും വറ്റേ വെള്ളം
ആ
ഉം
ചിലയിടത്തൊക്കെ ഉപ്പ് വെള്ളം വരും നമ്മള് താമസിക്കുന്ന കടലോര പ്രദേശ അപ്പൊ ഇവിടെ കൂട്ടി പിന്നെ കിണറൊന്നും താക്കാൻ പറ്റത്തില്ല ഉപ്പ് രസായിയിരിക്കും കുഴൽ കിണർടി ക്ക് ഭയങ്കരം തടിപ്പ് വരും വെള്ളത്തിനേ അപ്പൊ നമു, പൈപ്പ് ലൈനാ
ഓഹ്
പൈപ്പ് ലൈൻ വെള്ളം ആ വാട്ടർ കണക്ഷന്റെ പൈപ്പ് ലൈൻ വട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ എടുത്തിട്ട് നമുക്ക് അത് പിന്നെ ഉണക്ക സമയത്ത് കൊറവാണ് എങ്കിലും ഈ എവിടെങ്കിലും കണഷം പൊട്ടി പ്പേലെക്കമ്മക്ക് ഒന്നും രണ്ടു ദിവസം ഒക്കെ വെള്ളം കിട്ടത്തില്ല
ഓ നമുക്ക് വെള്ളത്തിനാണല്ല ബുദ്ധിമുട്ട്
വെള്ളത്തിന് ചില ചെലപ്പോ എപ്പഴും ഇല്ലട്ടോ ചെല ദിവസം ഉം ചെലേ ആ എവിടെയെങ്കിലും ഒന്ന് ഇപ്പോ ഹൈവേ റെഡിയക്കുവാ എന്തെങ്കിലോക്കെ ചെയ്യുവാണെങ്കിൽ പൊട്ടുവാണെങ്കിൽ നമുക്ക് ഏഹ് ബുദ്ധിമുട്ടായിരിക്കും ഈ എടയ്ക്ക് ഒണ്ടായിരുന്നു ഒരു മൂന്നാല് നാല് ദോസം വെള്ളമില്ലായ്മ ഉണ്ടായിരുന്നു അപ്പോ നമ്മുടെ അടുത്തുന്ന് മെമ്പറൊക്കെ അടുത്ത്ന് കൊണ്ടത്തരുവായിരുന്നു. അടുത്തുള്ള വാട്ടർ അതോറിറ്റീനെ വെള്ളം എടുത്ത് ടാങ്കിന്റെതായി കൊണ്ട് വരും
ഓഹ് ഓഹ് അതനെ.
വെള്ളം ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട്
ബുദ്ധിമുട്ടാണ് വെള്ളൂല്ലങ്കിൽ വള്ളോല്ലെങ്കിൽ ഒരു പണിം നടക്
ഇവിടെ ടാങ്ക് ഏഹ് കൊ കെണാറില്ല ടാങ്ക് സാധാ പ്ലാസ്റ്റിക് ടാങ്ക് കുഴിച്ച് വെച്ചിരിക്കുവ ഈ വേനൽക്കാലത്ത് വെള്ളം കൊറച്ചു വരുത്തോള്ളു അപ്പൊ കേറാൻ വേണ്ടിട്ട് ഉം ആ അത് ലേ കേർന്ന് അപ്പൊ താത്തി വെയ്ക്കുമ്പോഴത്തേക്കും ഫോഴ്സിൽ വരും പൊങ്ങിരിക്ക
വെറുത്തിയാല അങ്ങനെ ബുദ്ധിമുട്ട്ക്ക്‌ണ്ട്ല്ലേ
പിന്നെ എഎന്തെടുക്കുന്നു കാപ്പിയൊക്കെ കുടിച്ചോ വൈകിട്ട്
ഓ ചായ കുടിച്ചു ചായയും കടിയും മേടിച്ചാന്നു ഇക്ക
ആഹ് ആഹ് ആഹ്.
അപ്പൊ അത് നീ കഴിച്ചിട്ട്
ഓടിയൊന്നില്ല
ഇല്ല്യല്ലോ
ആഹ ഇവിടെ ചായുടെയും കാപ്പിയുടെയും ഒരുപാട് നാളായി ഈ മധുരം അങ്ങനെ കഴിക്കില്ല മധുരത്തോട് പിന്നെ ചെല ദെവസം നമുക്ക് പൊറത്തൊക്കെ പോമ്പാത്തേക്കും ചായ ചെലപ്പോ ചായ കുടിക്കണമെങ്കിൽ കുടിക്കാം അങ്ങനെ
പൊർത്തൊക്കെ പോകു
ആഹ പുൊറത്തൊക്കെ പോകും പൊറത്തൊക്കെ പോവും പൊർതോക്കെപോയി ചെല ദിവസം പുറത്തൊക്കെ പോയി ഫുഡ്ക്കേ കഴിക്കും. ആഹ്. ഇന്നലെ പോയായിരുന്ന് ഇന്നലെ പോയി പുറത്ന്ന് ചേട്ടന് ഈ പിന്നെ ബിസിനസാ
ഓഹ്
ഉം അപ്പൊ പുറത്തൊക്കെ പോയി ഞങ്ങളെടക്ക് ഫുഡ് ഇന്നലെ പൊറത്തു പോയി കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എടക്ക് വല്ലപ്പോഴും നമ്മളെ ഇപ്പഴും നമ്മള് ശരിയാകത്തില്ലല്ലോ അതെ എ ഇല്ല ഞങ്ങള് പിന്നെ ഈ അലമ്പാ ആള് ആള്ക്ക് നാലു വയസ്സല്ലേ ഉള്ളു അപ്പൊ അലമ്പാ അപ്പ മേടിച്ചോണ്ട് നമ്മള് വന്ന് പൊറത്തോയി കൊറച്ചു നേരം ഇരുന്ന്.
ആ തങ്ങൾത് ഇപ്പളൊക്കെ തന്നെ കഴിക്കാൻ പോകാൻ തൊടങ്ങിട്ടോള്ളേ.
ആഹ്
ആ പുക് ല്യാ എന്താ പറഞ്ഞാ കൊച്ച് വിടില്ല ആഹ്
അല്ല നമ്മള് പിള്ളാരൊക്കെ ആയിട്ട് പോവുമ്പോ ഭയങ്കര എന്തോന്നാ അവര് ഇരിക്കത്തോന്നില്ല ആഹ അമുക്ക് സമാധാനത്തിന് നമുക്ക് കഴി അത് ഇന്നലെ ചേട്ടനതാ പറഞ്ഞെ നമുക്ക് സമാധാനത്തിന് കഴി ങ്കി നമുക്ക് മേടിച്ചോണ്ട് തരാൻ പറ
ആഹ അതന്നെ സമാധാനതി ന് കഴിക്കണ
ആ ലേറ്റ ആയി പക്ഷെ കൊഴപ്പല്ലായിരുന്നു.
ആഹ് ലേറ്റ് ആവും
ആ അല്ല ആ ഫുഡ് മേടിച്ചൊണ്ട് വന്നപ്പോഴേ അവിടെ റെഡി ആവാൻത് താമസം ഉണ്ടായിരുന്നു
ഉം ഹു ഹും
മന്തിയായിര്ന്നേ അപ്പൊ ലെ ഇച്ചിരി താമസം ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങെനെ പിന്നെ കാത്തിരുന്നു
മന്തിയാകുമ്പം നമുക്ക് കടെയിൽ പോയി കഴിച്ചോക്ക്ണാണ് നല്ലെത് എത്ര ചോദിച്ചാാലും കിട്ടും ഹെ
പിന്നെ നമ്മക്കാെര് വേ ഒരു ഏഹ് മനസ്സമാധാനത്തിന് കഴിക്കണമെൻങ്കി വീ വീട്ടിൽ കൊണ്ടുവരണം ആഹ് വീട്ടിൽരുന്ന്
മന്ത്യാ വേടിക്കാെള്ളു അതികും പ്പൊ ബിരിയാണിയൊന്നും അത്ര ത്‌ല്ലാ ബിര്യാണിയൊക്കെ നമ്മ ഒര് കല്യാണത്തിന് പോയാലും കിട്ടും ആഹ് മന്തി നമുക്ക് വേഗം കിട്ടില്ലാലോ
കിട്ടില്ല ഇവിടേം അങ്ങനെയെന്നാ ഞാനെപ്പെഴും പറയും പൊറോട്ടൊയൊന്നും വാങ്ങണ്ട മന്തി അതിനു മേടിക്കുന്നെങ്കിൽ മന്തിയൊക്കെ മേടിച്ച്
മേടിക്കണം നമുക്ക് ഒരു ദിവസം നിന്നെ ഇത്തിരിയും കുറച്ച് വീട്ടിൽ ഉണ്ടാവും
തുണ്ടാവും ആഹ്
നാളേക്ക് ഉണ്ട്
എവിടെ ഇപ്പൊ പിറ്റേ ദിവസം ഇന്ന് പക്ഷെ എടുത്തില്ല അപ്പൊ ഫ്രിഡ്ജ് തന്നെ വെച്ച് ഇനിയിപ്പോ വൈകിട്ട് ചേട്ടൻ വരുമ്പോത്തേക്കും എടുക്കുവാണെങ്കിൽ ഹാ ഞാൻ മോനെ കൊട്ത്തില്ലാ
ഓ മോള മോന
മോനാണ്
ഓഹ്
ഉം എങ്കി പിന്നെ ശെരിയാടാ ശെരി എന്നാ ആഹ് ശെരി ശെരി